ഹലോ
ആഹ് എന്തൊക്കെയാണ് വിശേഷം കേൾക്കുന്നുണ്ടോ
നല്ലത് ആഹ് കേക്ക്ണ്ട്
ആഹ്
എന്താ പണി
പ്രത്യേകിച്ചൊരു പണിയൊന്നുംല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്
ആഹ് ആഹ് ചായ കുടി കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു
പിന്നെ എന്തൊക്കെ എവിടെള്ളത് വീട്ടില ന്നെയാണോ?
ആഹ് വീട്ടിൽ തന്നെയാണ ഇന്ന് പ്രത്യേകിച്ച് എങ്ങോട്ട് പോവൊന്നും ചെയ്തില്ല നിങ്ങളെവിടെയാണുള്ളത്. വീട്ടിൽന്നെല്ലേ ആഹ് മക്കളൊക്കെ എന്ത് പറയുന്നു
ഇവിടെ ഇണ്ട് ഒക്കെ അവിടെണ്ട് ന്ന് ലീവല്ലേ ക്ലാസ്സൊന്നുംല്ലല്ലോ.
ഇതോട് കൂടി ലീവ് കഴിഞ്ഞല്ലോ ഇന്നലേം ഇന്നുമായിട്ട് ഇനി നാളെ മുതൽ ക്ലാസ്സല്ലേ
ആഹ് ഈ ക്ലാസ് പോണ കുട്ടിയാ
അല്ലാ ഞ എനിക്ക് രണ്ട് മക്കളുണ്ട്.
ഓ ചെറിയ മക്കളാ
ആഹ് ഏഹ് ഒരാള് എട്ടില് ഒരാള് ഒന്നാം ക്ലാസ്സില് അങ്ങനെയാണ്
കുട്ടിയുണ്ടോ, സൗണ്ട് കെട്ടപ്പോ ചെറിയ കുട്ടിയാണ്
ആഹ് നിങ്ങൾക്കോ
എനിക്ക് വല്യോന് രണ്ടാം ക്ലാസ്സിലാണ് ഉം പിന്നെ മോളുണ്ട്. ചെറിയൊരു മോനുണ്ട് ഒന്നര വയസ്സ്
ഉം
ഉം ശരി
എന്നട്ട് ഹസ് എന്താ ഹസ്സ് നാട്ടിലാണോ
ആഹ് ഹസ്ബൻഡ് ടൂറിസ്റ്റ് ബസ്സിലാ.
ഹലോ.
ട്രിപ്പ് പോയതാ
ആഹ് ആഹ് കേൾക്കുന്നുണ്ട് ആഹ് ആ ആണോ ആഹ് ആഹ് ആള് എങ്ങനെ ആ ഗൾഫിലാണ്. ആള് ഡ്രൈവർആണ് ഉം ആള് ഡ്രൈവർആണ്
ഡ്രൈവറോ ആഹ ആഹ ആഹ എന്റെ ഹസും നിങ്ങക്ക് കേക്കണില്ലേ
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ ആഹ ആഹ് എനിക്ക് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ബീഫ് കുമ്പളങ്ങക്കറി ആഹ് വെറുഞ്ചോറുയിരുന്നു സ്പെഷ്യല് ആഹ് തേങ്ങ അരച്ചിട്ട. അല്ലാതെ ഇവിടെ തേങ്ങ അരച്ചിട്ട് തന്നെയാ വെക്കാറ് മോര് ഒറഞ്ഞിട്ട് അല്ല ആഹ് ആഹ് തൈര് പാർന്നുട്ട് അങ്ങനെ വയ്ക്കാറ്
ആഹ് നിങ്ങന്നെ ഉണ്ടാക്കൽ. വീട്ടില അമ്മയിമ്മ ണ്ടോ
ആഹ് ആഹ് ഉണ്ട് ആള് ഒക്കെ റെഡിയാക്കി തരും. അരിഞ്ഞരും ഇപ്പൊ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നാക്കി തരാ ഇറച്ചി നുറുക്കി തരാ ചിക്കൻ കഗിക്ക് തരാ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യും
ഇറച്ചിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യാതെ വാങ്ങലായിരിക്കൂല്ലേ
ആഹ് നമ്മൾ അങ്ങനെയാ വാങ്ങാറ്. നമുക്ക് ഇവിടെ കുറച്ച് ആഹ് അത് ശരിയാണ് ഇവിടെ കൊറച്ച് വലിയ പീസാക്കണം ഏഹ് അങ്ങനെ വെക്കുമ്പോ ഇവിടെ ചെറിയ പീസക്കിയിട്ട് ആഹ് നമ്മള് ഉം ഗ്രേവി അധികം ഇണ്ടാവൂല്ല കറി ഇണ്ടല്ലോ അതാണ് ഉം ഡ്രൈ ഫ്രൈ ചെയ്യലാണ്. അവിടെ അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്
ആഹ് ഞങ്ങള് ഇന്റെ ഹസ്ബൻഡിന് കുറച്ചൊന്ന് മസാല വാണം ഒരു ഗ്രേവി പോലെ എ ഉം.
ഗ്രേവി അധികം വേണ്ട അങ്ങനെ അധികം ഉടയാനും പാടില്ല ആ.
അത് പിന്നെ പലേ എർച്ചിക്കും പലേവേവല്ലേ കുക്കറിലിട്ട് വേവിക്കുമ്പോ.
ഉം കുക്കറിലിട്ടാ പറ്റേ ഇവിടെ കുക്കറിൽ വെച്ച വെക്കാനയക്കൂല. അതേപോല. തന്നെ ഇവിടെ മൺ മൺചട്ടില് ഗ്യാസ്. മേല്ല അടുപ്പത്ത് വെക്കണം എന്നാലാണ് ഇവിടെ എല്ലാർക്കും തൃപ്തിയാവ. ഉമ്മാകു ഉപ്പാക്കുക്കെ അങ്ങനെ ഇഷ്ടം എല്ലാർക്കും ട്ടോ. കാക്കുനൊക്കെ ഗൾഫ്ന്ന് വന്നാലൊക്കെ. ആൾ അവ അവർക്ക് അവടെ ഇവിടുത്തെ അത്ര അങ്ങനെ ബീഫ് കിട്ടൂലല്ലോ? ആഹ്. ഹലോ. ഹലോ. ഹലോ.